ഓ ഹലോ എന്തെടുക്കന്ന് സുഖമാണോ
ആഹ് സുഖവാ സുഖവാ
വാപ്പ ഒക്കെ എന്താ എടുക്കന്ന് വാപ്പക്ക് എങ്ങനെുണ്ട്ോ അസുഖൊക്കെ
വാപ്പക്ക് കുറവുണ്ട് പിന്നെ വാപ്പ ഇണ്ണിച്ച് പോറക്കത്തിന്ന് ഇണ്ിച്ചിരിക്കുന്നു ഇ ചായ കുടിക്കണം
ആ ഉ്മ്മ കഴിച്ച വന്നിട്ട്
ആഹ കഴിച്ചു കഴിച്ചു
ആഹ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം
ഓ ഇങ്ങനൊക്കെ അങ്ങാ പോന്ന് പിന്നെ പ്രത്യേകിച്ച് പറയാാനാ വിശേഷം വന്നു ഇല്ല
ആഹ
പിന്ന ഇയാളെന്താട് ക്കുന്നെ
ഞാൻന്താ ഇപ്പറത്തെ ഒരു വീട്ടിലോട്ടൊക്കെ വന്ന അവിടൊക്കെ ഇങ്ങനെ കാര്യം പറഞ്ഞിരുന്ന അന്നേരം അല്ല ഉ്മായി ഒന്ന് വിളിക്കാന്ന് വിചാരിച്ച് വിളിച്ചതാ
ആഹ അത് ശരി ആ അപ്പന്നെ വാപ്പാ എന്തേ
പാപ്പ ഒക്കെ ജോലിക്ക് പോയി ഉമ്മായയൊക്കെ ജോലിക്ക് പോയി ആങ്ങളെയൊക്കെ ജോലിക്ക് പോയി ഞങ്ങള ഇപ്പ കഴിക്കാൻ വന്ന് കഴിച്ചിട്ട് പോവാൻ പോന്ന് ആ പിന്നെ ഉമ്മ ഇപ്പം എവിടാ വീട്ടിലിരിക്കുന്ന
ഞാൻ വീട്ടിലുണ്ട്
ആഹ
ഉം പിന്നെ ഉമ്മ എപ്പ വരും ജോലിയും കഴിഞ്ഞ്
ഉന്മ വൈകിട്ട് അഞ്ച മണിയൊക്കെ ആകും വരാന് അഞ്ച് മണി അഞ്ചരൊക്കെ ആകും വരാന് ഉമാ ആഹ ചോറൊക്കെ കൊണ്ടു പോവും കഴിക്കാന് കൊണ്ട് പോവും വാപ്പ പിന്നെ അടെ ജോലി ചെയ്യുന്നട്ത്തുന്ന് തന്നെ കഴിക്കും അവര് കഴിക്കാൻ കൊടുക്കും അപ്പം കഴിക്കും അന്നേരം
ഉം ഉം പിന്നെ പിന്നെ ആളെ
ആഹ് ഞങ്ങളാങ്ങള പെങ്ങളും പിന്നെ ആഹ് പിന്നെ ചോറ് ഞ്ഞിപ്പ രാത്രിയിലത്തേക്ക് ചോറ് വെക്കൊക്കെ ചെയ്യണം ഏഹ ചോറ് വെച്ച് പിന്നെ കറി ഇരിപ്പുണ്ട് ചോറ് വെക്കണം രാത് രാത്രിയിലത്തേക്ക് അത് തിളപ്പിച്ച് റൈസ് കുക്കറിനകത്ത് തിളപ്പിച്ച് വെച്ച് എടു അത അതകുമ്പോ പെട്ടന്നല്ലേ
ആണ്‌ ആണ് ആണ്
ആഹ അതാവുമ്പോ അതിനകത്ത് പെട്ടെന്ന്ങ്ങ് ചെയ്യാം നമ്മുക്ക്
ഗ്യാസയിലാണോ
ആഹ ഗ്യാസിനകത്ത് തിളപ്പിച്ച് ആദ്യം വെള്ളം വെച്ച് തിളച്ച വരുമ്പോഴത്തെക്ക് അരി ഇട്ട് നമ്മൾ മെറ്റേ വെക്കുന്നത് പോലെ തന്നെ രണ്ട് മൂന്ന് തള തള ചഴിയുമ്പോ എടുത്ത് കുക്കറിനകത്ത് വെക്കണം ചെയ്യുമ്പഴേ രണ്ട് മണിക്കൂറ് കഴിയുമ്പൊ പ്പം പത്ത് മണിക്ക് രാവിൽത്തെ പത്ത് മണിക്കാ വെക്കുന്നതെങ്കിൽ പന്ത്ര മണിയൊക്കെ ആകുമ്പോൾ എടുത്ത് തിളപ്പച്ച് ഉപ്പട്ട് തിളപ്പിച്ച് ച്ച് ഊറ്റിയാൽ മതി
അപ്പൊ നല്ല ചോറായിട്ട് കിട്ടുവോ
ായിട്ട് കിട്ടു അപ്പൊ
ഉം
അങ്ങനെയ ഉമ്മ ജോലിക്ക് പോന്ന ദിവസം ഞങ്ങള അങ്ങനെയ ചെയ്യുന്നത്
ആഹ പിന്നെ കറി എന്താ
കറി ചൂട എടുത്ത് തേങ്ങാ കറി വെച്ച്
ഉം
ചൂട മേടിച്ചായിരുന്നു അപ്പ അത് തേങ്ങാക്കറി വെച്ച് പിന്നെ ഇന്നലത്തെ ഇച്ചിരി അയല മുളക് വെച്ചത് ഉണ്ടായിര്ന്ന്
ഉം
അയിൽ അയില മുളക് വെച്ചതും പിന്നെ തേങ്ങാ കറിയും ഉണ്ടായിര്ന്ന്
ഉം രണ്ട് കറിയ ഉള്ളായിരുന്നോ
ആഹ വേറെ കറി എന്തോ വേണം
അച്ചാറൊന്നും ഇല്ലായിരുന്നോ
ഒക്കെയണ്ട് അച്ചാറ ഒന്ന് ഞാൻ അങ്ങനെ മാങ്ങാ നാരങ്ങ അങ്ങനെയൊന്നും ഞാൻ അങ്ങനെ അധികം കഴിക്കത്തൊന്നില്ല
ഉം
ഈ ഇടുന്ന സമയത്താണെങ്കിൽ ഞാൻ അന്നേരം കഴിക്കും ചൂടോടെ അല്ലാതെ കുറച്ചൂസം കഴിയുമ്പോ പിന്നെ ഞാൻ കഴിക്കത്തില്ല
ഉം ആഹ പിന്നെ
എന്തുവാ പിന്നെ എനിക്കിനി നാളെ ക്ലാസ്സുണ്ട് ക്ലാസിനൊക്കെ പോണം ഉച്ച വരെയുള്ളു രാവി ഹ് ഉച്ചയ്ക്ക് തുടങ്ങിയിട്ട് വൈകിട്ട് നാലുമാണി വരെ രണ്ടു മണിക്ക് തുടങ്ങും നാലുമണി വരെ ഒന്നിരാടം പോയാ മതി
ആഹ
ഉ അന്നേരം നാളെ ഒക്കെ ആ വിളിക്കാനൊന്നും സമയം കാണത്തില്ല ഇങ്ങനെ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ വിളിക്കാം
ആഹ് ആ ഇടക്കിടക്ക് പിന്നെ നിങ്ങളടെ നിങ്ങളടെ അവിടത്തെ പ്പിലാവ് ഒക്കെ കഴിച്ചായിരുന്നോ
ഞങ്ങളുടെ അവിടെ പ്ലാവ് ഒന്നും കായ്ച്ചു വന്നില്ല കുഞ്ഞി പ്ലാവാ ഇവിടെത്തെക
പടിഞ്ഞാറപ്പുറത്ത് നിന്ന ഇച്ചിരി വലുതായിരുന്നല്ലോ
അല്ല കുഞ്ഞതാ
ത്തി്യ
അത് കൊറച്ച് പിള്ള ആവാ പിന്നെ മാവുണ്ടായി ന്നതു ഞങ്ങൾ വന്നഇടക്ക ഇവിടെ തമാസത്തിനുവന്നിടക് ഹ് രണ്ട് മൂന്നാല് മാങ്ങ പിടിച്ച് നല്ല പഴുത്ത കഴിയുമ്പോ നല്ല മധുരം ആ മാങ്ങ
ഉം
ആഹ മാങ്ങക്ക് നല്ല മധുരവാ പഴുത്ത കഴിയുമ്പം അത് പച്ചയാണെങ്കി നല്ല പുളിയും വായേല് വെക്കാൻ പറ്റാത്ത പുളിയുവയിരിക്കും പുളിയുവാ ആഹ കറി വെക്കാനൊക്കെ പ ഉച്ചക്ക് നല്ല പുളി ഇട്ടും തേങ്ങ അരച്ചൊക്കെ ചൂടൊക്കെ തേങ്ങ അരച്ചൊക്കെ നീനി
ആഹ ആഹ ആഹ ഉ പിന്നെ ചായകുടികൊ ചായകുടിയായി
ചായകുടി ഒന്നും കഴിഞ്ഞില്ലേ ചായകൂടി ഇപ്പൊ ചോറ് കഴിച്ചതേഉള്ളൂ ഞങ്ങള് ചോറൊക്കെ ഇപ്പൊ കഴിച്ചു ചെറിയതേ ഉള്ളൂ അന്നേരം ഉടനെ ചായ കുടിക്കാൻ പറ്റത്തില്ലല്ലോ
ആ ഞങ്ങളേപ്പം ചായ ഇടും
ഉം
ചയായിട്ട് ഞങ്ങള് ചായ കുടിക്കും
ആഹ ചായ ഇടാൻ സമയം പിന്നെ ഞങ്ങള് ചായ ഇടുന്നത് ഉമ്മ വന്നിട്ട് ഞങ്ങളടെ വീട്ടിൽ കട്ടൻ ഇടും കട്ടനിട്ട് കുടിക്കും
പാല്ചയായില്ലായോ
രാവിലെ മാത്രേ ഉള്ളൂ ഞങ്ങൾ പാലിച്ചായ
വൈകീട്ട് പാല്ചയായില്ലല്ലേ
വൈകിട്ട് പാല്ച്ചായി ഇല്ല വൈകിട്ട് ഞങ്ങള് കട്ടന
ഞങ്ങക്ക് കാലത്തും വൈകീട്ടും പാല്ചായ ആണ്
ആഹ ചായയുടെ കൂടെ കടിക്കാൻ എന്തുവാ കടി എന്തുവാ
എന്തെങ്കിലുമൊക്കെ കാണും മല്ലൊക്കെ മേടിച്ചു വെച്ചേക്ക പറാച്ചിത്ത പിന്നെ വല്ല പഴംപൊരിയോ അല്ലെങ്കിൽ പാൽബന്നോ അല്ലെങ്കിൽ ഏത്തക്കപ്പ ഓ എന്തെങ്കിലും ഒക്കെ മേടച്ച്ു വെക്കോ അതെന്തെലും കടിക്കും
ഉം ഞങ്ങൾക്ക് ഇന്നലെ മക്ച്ചറും ഒക്കെ ഉണ്ടായിരുന്നു ചായയുടെ കൂടെ ഇന്നലെ മച്ചറ് നെനഞ്ഞാന്ന് മിച്ചറ് അയിന് മുന്നിലത്തെ ദിവസം ആ ഞങ്ങക്ക് എന്ത ക ബിസ്കറ്റ്
ഉം
ഇങ്ങനെ കൊറച്ച് അങ്ങനെ എന്നും ഇല്ല മേടിച്ചു വെക്കുന്നത് രണ്ട മൂന്ന് മാസമായിയിട്ട് എടുക്കും
ഞങ്ങള്ും എങ്ങനാ കൊറച്ച കൊറച്ച ഇന്നത്തള്ളിയ നള് രണ്ടു പേരല്ലേ ഉള്ളു ഒരുപാട് തിന്മാനിക്കല്ലേ
ഇവിടെ പിന്നെ ഞാനും ഉമ്യും കഴിക്കത്തോള്ളൂ പിന്നെ ആങ്ങളെ എന്റെ ഇക്ക ആണെങ്കി വീട്ടിൽ അങ്ങനെ കഴിക്കാനിരിക്കത്തില്ല വൈകുന്നേര ഒന്നും
ഉം
അന്നേരം പിന്നെ ഞാനും ഉമ്മായും മാത്രമേ കഴിക്കത്തുള്ളൂ
അ അ അ
അന്നേരം പിന്നെ ഇങ്ങനെ അങ്ങി ഇരിക്കും
ഉ പിന്നെ ഉമ്മ പോയി കഴിയുമ്പ പിന്നെ ഒറ്റയ്ക്ക
ആ പിന്നെ ഒറ്റക്കാ ഞാന് വീട്ട ട്ടില് പിന്നെ ക്ലാസ് ഇല്ലാത്തപ്പോ ഒറ്റക്കിരിക്കും
ഉം പിന്നെ അയ്ലത്ത് വീട്ടി പോയി ഇരിക്കുവോ
ആ അവിടെ അപ്പറത്തെ അക്കടെ ടുത്ത് പോയിരിക്കും ആ ആക്കെ ആയിട്ട് കാര്യം പറഞ്ഞ് അവിടുത്തെ കൊ ച്ച് ഇപ്പ സ്കൂളി പോന്ന് സ്കൂളി പോകുന്നത് വരെ അവിടെ കുഞ്ഞായിട്ട് കാര്യം പറഞ്ഞ് കളിച്ച് ചിരിച്ച് അവിടെങ്ങിരിക്കും ടീവിം കണ്ട്
ആ
ഞങ്ങളടെ ടീവിലെപൈസ തീർന്ന് ഇന്ന്.
ആഹ് അപ്പൊ ചാർജ് ചെയ്യണ്ടായോ
ആഹ് ഇനി ചാർജ് ചെയ്യാന് ഇമ്മാ നോട് പറയണം.
ചാർജ് ചെയ്തെങ്കിലെ സീരിയല് കാണാനൊക്കത്തൊള്ളു
ആഹ് സീരിയൽ കാണണങ്കി ചാർജ് ചെയ്യണം ഉം അല്ലാതെ സീരിയലും കാണാൻ പറ്റത്തില്ല. സീരിയല് കാണണമെങ്കി പിന്നെ രണ്ടൂന്ന് ദിവസം കഴിയോ അല്ലെങ്കി ആരേങ്കലും കഥ പറയുമ്പഴേ അറിയാൻ പറ്റത്തോള്
ആ എനിക്ക് സീ എനിക്ക് സീരിയല് കണ്ടില്ലേ പ്രന്താ
ഞങ്ങടെ ഉമ്മായിക്കും അങ്ങനെ സ് സീരിയൽ കണ്ടില്ലെങ്കി എന്തായി അതിനകത്തുള്ള കഥ എന്തായി എന്തായിന്ന് ചോയിച്ച് ഉമ്മ ഇരിക്കും.
ആ ഞാനും അതുപോലെ സീരിയല് കണ്ടില്ലെങ്കി എനിക്ക് വെപ്രാള
പിന്നെ ഉമ്മ ആണെങ്കി ആപിസി പോകത്കൊണ്ട് ജോലിക്ക് പോകുമ്പോ അവിടെ അവര് സീരിയലിന്റെ കഥയൊക്കെ പറയും. ജോലി ചെയ്യുന്ന കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ കഥ പറയും
ഉം ഉം ഉം
അന്നേരം പിന്നെ കൊഴപ്പല്ല
ഉം
പിന്നെ എന്ത്‌ എടുക്ക്ന്ന്
ആഹ് ഇവിടെക്കെ ഇപ്പ ചായ ചായ ഇട്ടില്ല ചായ ഇടണം ചായ കുടിക്കാനുള്ള തയ്യാറെടുപ്പക്കെയ ചായെ ചായ ചായ കുടിക്കണം അങ്ങ ഇ നടത്തിക്കൊണ്ടിരിക്കവാ.
ആ മഴയൊക്കെ ഉണ്ടോ അവിടെ
മഴ ഇല്ല ഇന്ന രണ്ടു ദിവസം കൊണ്ട് നല്ല വെയില
നല്ല വെയിലുണ്ടല്ലേ
ആ
ഉം ഇവിടായി നല്ല വെയിലുണ്ട്
ആ
മ് ഇന്നലെ ഇന്നലെ ഒക്കെ മഴയാണ് പിന്നെ കരണ്ട്ല്ല
ആ കരമ്പ് കരണ്ട്് ഇവിടെയും പോയിരിക്കയാ
ആകരണ്ടില്ല ഞാൻ എന്റെ എനിക്ക് ചെറിയ ഫോണ് ഞാൻ അപ്പുറത്ത് കുത്തിയിട്ടിരിക്കും അപ്പുറത്തെ ഒരു വീട്ടിൽ
അവിടെ കുത്തിയിട്ടേക്കു അവിടെ പോയി എടുത്തില്ല ഈ എന്റെ ചെറിയ ഫോൺ ആകുമ്പോ ചാർജ് ഓഫ് ആയി കഴിഞ്ഞ് കുത്തിയിടുുകവാണെങ്കിൽ കേയറാൻ പാട താമസംൊക്കെ റാൻ
മ്മ് മ്
പിന്നെ എന്തുവാ ചാർജ് തീരുന്നതിന് മുമ്പേ കുത്തിയിടുവാണെങ്കിൽ പെട്ടെന്ന് കേയറും
പെട്ടെന്ന് വറ ആനന്ന് മ്
പിന്നെ ആ ഹലോ
ആ പറാ
പിന്നെന്തവാ
പിന്നെങ്ങനൊക്കെ എങ്ങങ് പോന്നു
അവിടെ ചക്കൊകൊണ്ട് മാങ്ങ
ഇല്ല ഞങ്ങൾക്ക് കൊച്ചു കൊച്ചു പിലാവല്ല കൊച്ചു മാവ്
കൊച്ചു മാവാണോ
ആവ് പി ലാവില്ല ആ ആ പി ലാവില്ല കൊ ച്ചു മാവ പിന്നെ പറങ്കാ അപ്പൊ ഇന്നലെ പോയി
ഇന്നലെ പോയോ
ഇനി പതിനഞ്ച് ദിവസം കഴിഞ്ഞു പോണം
പതിനഞ്ച് ദിവസം കഴിഞ്ഞു പോണോ
ഇന്നലെ ഞങ്ങള് പോയരുന്ന ഞങ്ങ ഇന്നാലെ അടെ ഇല്ലായിരുന്ന
ആ
ഇന്നലെ ഞങ്ങള് രണ്ടുരെ കുടെ പോയി പോയിച്ച് പിന്നെ സന്ധ്യ ആയി വന്നപ്പോ
ആ ഏത് ഹോസ്പിറ്റലിൽ പോയി
ഞങ്ങള് കരുുന്നാപ്പള്ളി പോയൊരു കാര്യം സാധിച്ചിട്ട് കായംകുളത്ത പോയി
ആ
ഇപ്പൊ ഞങ്ങള് കോട്ടയത്ത് മരുന്നായിരുന്നു കോട്ടയത്ത നിന്ന് പിന്നെ ആലപ്പുഴ വന്നു ആലപ്പുഴയിന്ന് പിന്നെ കരുനാപ്പള്ളി വന്നു ക കരുന കോട്ടയത്ത് ഐസിയൂലെ ഒക്കെ ആയിരുന്നു ഐസില
ആ
ആ അവിടെന്നെ കരുന്നാ കോട്ടയത്ത് വിട്ടു കോട്ടയത്ത് ഒരു മാസം കിടന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് കരുനാപ്പള്ളി വന്ന് കരുനാപ്പള്ളിൽ ഇപ്പ അരിവപടക്ക സീലിസയ
ആ
മ് ഇപ്പൊ പിന്നെ ആ അതള പോ ഇന്നലെ പിന്നെ അ രൂപട ഒക്കെ പോയി കണ്ടു
മ്മ്
പിന്നെ അല്ലാതെ പിഷയിലായിട്ട് വേറെ മരുന്നൊക്കെ തരുന്നുണ്ട്
ആ
അതൊക്കെ അങ്ങനെ കൊണ്ടിരിക്കയാ ഇന്ന് ആ ച്ചിരി ശ്വാസം മുട്ടല് കൂടുതലായിരുന്നു
ആണോ? എന്നിട്ട് പോയില്ലേ?
ഇല്ല തന്ന ഗുളിയൊക്കെ ഇരിക്കുന്നല്ലോ?
ആഹ
അലേ പിടിച്ചള്ളൂ ഉച്ചക്ക് ചോറൊന്നുംണ്ടൊന്നില്ല.
ഉം പതിനൊന്ന് മിനിറ്റ് ആയി
അന്നിട്ട് മാറ ക്കുന്നില്ല